ഹലോ
ആ ഹലോ കേൾക്കുന്നില്ലേ
ഓ കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ്
ഫ്രീയായോ
ഓ ഫ്രീ ആയിട്ടിരിക്കുകയാണ് പിന്നെ മക്കളുണ്ട്
ആ
ആ ഇങ്ങനെ ഇടക്കിടക്ക് പ്പിക്കലാണ് ഉം പിന്നെ ചായ കുടിച്ചോ ഓ ചോറും കറിയും ആയി രാവിലെ വെക്കും
അ അ അ
മക്കള്ഏ ന്റ്ന്‌ രാവിലെ ചോറും കറിയൊക്കെ കൊണ്ടോണം
അതെ ശെരി അപ്പൊ പിന്നെ രാവ്‌ലെ
അതോണ്ട് രാവിലെ ചോറും കറിയാെക്കെയാവും ബാ ക്ക് പണ്യക്ക്യും
ആ
ബാക്കി തൊടെക്കല് തിരുമ്പല് ഒക്കെണ്ട് അത് കഴിഞ്ഞു ഇനി കുളിക്കാനൂടി ഉള്ളു
അതെലേ ആ എനിക്കത് ഉം ഉം ഇന്നലെ തന്നെ രാവിലെന്നെ ഇവിടെ എങ്ങൻ തെന്നേണ് രാവിലെയും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കാറി കാറിയായിട്ടില്ല ചോറ് ഉപ്പേരിയാക്കി ട്ട്ണ്ട് കറിക്കിനി എന്ത് കും നിങ്ങനെ
അ അത് അതെപ്പോഴുള്ളൊരു ക്വസ്റ്റ്യനാണ് അത് ഇനിക്കുണ്ടാവലുണ്ട് എടക്ക് പിന്നെ രാവിലെ ഉള്ളേനൊണ്ട് രാത്രി ആലോയിച്ചെക്കും
ആ ആ ആ ആ ഇല്ല മ്മുക്ക് സാ ആ എമ് ക്ക് സാധനം കൈയില്ണ്ടെങ്കില് സ്റ്റോക്ക് ണ്ടെങ്കില് അമു ത്തിനി എന്ത് വെക്കുന്ന് കൺഫ്യഷൻ ഒന്നും വേണ്ട ഇന്ന് അവ്ട്ന്ന് എടുത്ത് വെച്ചാ മതി ഒന്നു ഇില്ലെങ്കി ഇനിപ്പൊ എന്ത് വെക്കും മുരിങ്ങ താളിക്കണോ തക്കാളി താളിക്കണോന്നില്ലേ അതൊരു ചിന്തേയ്ക്കാരം പിന്നെ പച്ചക്കറികള് വേറെ എന്തേലൊക്കെണ്ടെങ്കില് പിന്നെ ഒരു ഓപ്ഷല്ല അതണ്ട് തു ക്കും പിന്നെ ഇന്ന്‌പ്പോ ഒന്നും കാണാനില്ല അപ്പൊ പിന്നെ ഇനി എന്താക്കും നോക്കിക്കാണ്
ആ ശരിയാ
സ്പെഷ്യൽ ആയിട്ട് ഇന്നപ്പൊ ഉപ്പേരി ഞാന് കൊറച്ച് ബീറ്റ്റൂട്ട് കൊറച്ച്ണ്ട് പിന്നെ വഴുതന കൊറച്ച്ണ്ട് പിന്നെ കോവക്ക കൊറച്ച് ണ്ട് മൂന്നും കൂടെ ഞാൻ ഒരൊറ്റ ഉപ്പേരിയാക്കി
ആ ആ ആഹ് അതെങ്ങനെയാ
ഒറ്റ ഉപ്പേരിയാക്കി മ ഓ മിക്സ് ആ ഒക്കെ കൊറച്ചീച്ച കൊർ ച്ചിച്ചുള്ളേനി അവൊക്കെ ബാലൻസ് ആയിട്ട് വന്ന പച്ചക്കറികളേനി അപ്പം അത് ബാലൻസ് ആക്കി വെച്ച പിന്നെ ഒരു ഒന്നായിട്ട് ഒരു വെപ്പിനില്ല ഒരു ഒന്നിപ്പോ ബീറ്റ്റൂട്ടിന് മാ ത്ര ആ വെച്ചൂ ബീറ്റ്റൂട്ട് മാത്രം ഒരു ഉപ്പരിക്കില്ല അത് മാതിരി വൈതന മാ അത്ര ഒരുപ്പേരിക്കില്ല കോവക്ക മാത്രം ഒരുപ്പേരിക്കില്ല അപ്പൊ പിന്നെ ഒക്കപ്പാടെ എടോ ഒന്നുടാക്കി.
ഒരുമിച്ച് എല്ലാം കൂടി അപ്പൊ എല്ലാത്തിൻ്റേം ഒരു ടേസ്റ്റും ഉണ്ടാവും.
അതേ, ഇവിടെ ഞങ്ങളങ്ങന് ചിലപ്പോ കുറേ ഞങ്ങക്ക് ചെറിയ പക്കച്ച അങ്ങനെ ഒരു പച്ചക്കറിയൊക്കെ ഉണ്ട്ട്ടോ ഞമ്മക്ക് ഞമ്മടെ വീട് ഇപ്പാവശ്യത്തിനുള്ള പച്ചക്കറികളാണ് അപ്പൊ അയിന്നിങ്ങനെ നമ്മള് പറിക്കും പച്ചക്കറി ഉപ്പേരിക്ക് വയുതന പയറ് അങ്ങനെയൊക്കെയാ? പൂപ്പേരിക്കണ്ട് ഞങ്ങളെ അവിടുന്ന് പിന്നെ പടിക്കലാ. അപ്പയ് മിനിഞ്ഞാന്ന് പറിച്ച വഴുതനയാ. അപ്പൊ അത് ഇന്നലെ ഞാൻ ഉപ്പേരി ക്കി വെച്ച് അപ്പൊ ഒക്കെപ്പാടെ വാണ്ടതു ഒക്കപ്പാണ്ടായി ഇപ്പോ അത് വേസ്റ്റ് ആയി പോവും. പക്ഷേനി കൊ റച്ചങ്ങട്ട് മാറ്റിവെച്ച് അതുപോലെ കോവക്കയും അതുപോലെന്നെയാണ്. കൊറച്ചവിടെ മാറ്റിവെച്ചേര്. നന്നായിട്ട് വെച്ചാല് എസട്ട്
ആഹ ഈ കോവക്ക ഭയങ്കര ഇഷ്ടാ തേങ്ങ ഒതുക്കിട്ടിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് നല്ല രസാ ആഹ് ആഹ് പിന്നെ ഈ കോവക്ക എന്താ വർക്കണ ഒരു സംഭവം ഉണ്ടല്ലോ അതിന് അറിയോ നിക്ക് മ കോവക്കയേ ആ അതെങ്ങനെയാ ശരി നമ്മൾ മീനൊക്കെ പൊരിക്കൂല്ലേ?
ആഹ മസ്
ഒട്ടിക്കാണ്ട് ആ ആഹ് അതുപോലെ എന്ന് വെച്ചാല് ഇതിനെ കോവക്കേനെ ഇങ്ങനെ ചെത് ചെത് മീന്റെ മാതിരി ഇങ്ങെനെ പകുതിയാകും ഒ കോവക്കെനെ പകുതിയക്കെ മീന്റെ ഷേപ്പിനെ ആ പകു ഇതിൻ്റെ നെന വെലങ്ങനെ പകുതിയാക്കുക.
വെലങ്ങന പകുതിയാക്ക് ആ
ത് നമുക്ക് അത്യാവശ്യം നീളത്ത്ക്ക് ഇതുക്കിട്ടാന് ട്ട് പിന്നെ അവിടെ പിന്നെ മസാലാക് മീന്റെ മസ്
അപ്പൊ മസാല പിടിക്യോ?
ഓ അതന്നെ നമ്മളിങ്ങനെ വെലങ്ങനെ ചെത്
ആഹ് നല്ലോണം കൊഴമ്പ് രൂപത്തിലാക്കിയിട്ട് പിടിപ്പിക്ക്യ
ആ മസാലപ്പിടുന്ന കൊഴമ്പിലെ രൂപത്തിലായി നമ്മൾ ഇതിനെ പിന്നെ ചെത്തണണ്ട് പകുതിയാക്ക്ണ് ണ്ടല്ലോ
ആഹ്
ഏ ഏഹ് എങ്ങനെ പകുതി നീളത്ത് നീളത്തിന് പതു പകുതി ആ നീളത്തില് പകുതി ആ ആ അങ്ങനെ ക്കിങ്ങാണ്ട് വെക്കുമ്പോ അങ്ങനെ ആ മസാല ആ ആ ഭാഗത്ത്ക്കൊക്കെ വരോല്ലോ നമ്മള്
ആഹ് മസാലയില് ചിക്കൻ മസാലയോ അല്ലെങ്കില് ഫിഷ് മസ സാല എന്തേടോ
ഇല്ലല്ല അങ്ങനെ പ്രത്യേയിച്ച് മസാ മസാലകളൊന്നു സാധാ മൊളക് മൊളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഇഞ്ചിന്റെ പേസ്റ്റ് ഇണ്ടാവൂലെ അയ് ൻ്റെ നീര് ഇ ഞ്ചി വെളുത്തുന്റി വെളുത്തുള്ളിന്റെ ക്കെ നീര് പിന്നെ കറിവേപ്പില പിന്നെ
മിക്സീലിട്ട് അരക്കെയ്യാ അല്ലേല് അല്ലാണ്ട് കു ത്തിടേ
ഞങ്ങൾക്ക് പിന്നെ കുറച്ചല്ലേ വ വാണ്ടിയുള്ളൂ ഇപ്പ ഞങ്ങക്ക് അമ്മിയ്ണ്ട് അമ്മിം ക ഇപ്പ ഉണ്ടോന്ന് അറീല ഇപ്പത്തെ കാലത്ത് അമ്മിയും കുട്ടയോളക്കെ
ആ ഞങ്ങള് എടക്ക് എടക്ക് അങ്ങനെ യൂസ് ചെയ്യലില്ല ഒരു വഴി യില്ലാന്ന് കണ്ടാ മാത്രം ഒന്ന് എടുക്കും അതന്നെ മര്യായക്ക് അറിയില്ല ട്ടോ
ആഹ് ആഹ് ഇവിടെണ്ട് ഇവിടെ ഞങ്ങളിങ്ങനെ ചതക്കലൊക്കെ അവിടെ അയ്ല് ഇട്ട ട്ടാണ് അല്ലേ ഞങ്ങള് ആ ഇപ്പം മ്മള് ബിരിയാണിക്കിള്ളതായാലും ഒന്നും ഞങ്ങള് മിക്സിൽ കൊണ്ടു പോയി കറക്കൂല, അത് ആ പൊട്ടിച്ചലൊക്കെ ഈ അമ്മിമെന്നാണ്.
ആഹ് അപ്പൊ നല്ലോണം അരഞ്ഞും കിട്ടുവല്ലോ ല്ലെ
ആഹ് കുത്തണ അമ്മിയല്ല പണ്ടത്തെ നീളക്കണ
പണ്ടത്തെ ആ അതന്നെ അതന്നെ ഇവിടെ ഇവിടെ ഇണ്ട് പക് പക്ഷെ ഉപയോഗിക്കലില്ലാരും ഏട്ടന്റെ വീട്ടിലും ഉണ്ട് എന്തേ അത്യാവശ്യാണെ ങ്കി മാത്രം ഒന്നെടു ക്കും ഒരു വഴി ഇല്ലാച്ചാല് എടുക്കും
പ്പോ കരണ്ടൊന്നും ഇല്ലെങ്കിലോ
കറണ്ട് ഇല്ലെങ്കിലോ
ഉം അത് പിന്നെ അരക്കാനും അറിയണം ഞമ്മ ഉം അങ്ങൻത്തൊക്കെ എത്ര പത്തിരാണ് ഇട്ടിട്ട് കാര്യല്ലല്ലോ അയ്മകൂടെ തേച്ചാട്ട് മാണ്ടേ അത്ങ്ങട്ട്
ക്ക് അത് ഞമ്മള് സാദാ ഉരുട്ട്ണ മാതിരി ഉര് വേണോ
അതെ അറിയണം
പിടുത്തല്ലാത്ത രൊന്നും ചെയ്തിട്ട് കാര്യല്ല പഴേ ആൾക്കാർക്കൊക്കെ നല്ലോണം അറിയാ അമ്മ അമ്മക്കൊക്കെ അറിയാം അമ്മയ് ക്കും അച്ഛനൊക്കെ നല്ലോണം അറിയ
ആ ആ ഇപ്പത്തെ മക്ക ക്കക്ക് കണ്ടാത്തന്നെ ആ സാധനം എന്താന്ന് ചോയ് ഓൽക്ക് അത് അറിയലെന്നെ ണ്ടാവൂല ഉം പ്പൊ ഫുള്ള് മിക്സി ആയതോണ്ടേ
ആ മിക്സി ഒരുപ്പത്തെ ല്ലല്ലേ കാണുന്നുള്ളൂ
പണ്ടത്തെ മര ക്കക്കൊ ന്ന് പറഞ്ഞാല് ഞമ്മക്കൊക്കെ എന്തോരു സുഖ ഓല്ന്ന് പറഞ്ഞാല് ഓലാ സമയത്ത് കരണ്ടില്ല ഇങ്ങനത്തെ ഒരു സംഗതികളില്ല ന്നാലും ഓല് നേരത്തിന് ഫുഡ് ആ നേരത്തിന് ഭക്ഷണം ഓല് നമക്ക് റെഡിയാക്കി തര്ന്നില്ലേ
ആ അത് അത്ണ്ട് അത് തന്നെ നല്ല ഭക്ഷണോയിരിക്കും
തെ നല്ല ഭക്ഷണം പ്പോ ഇപ്പോക്കി നമ്മള് ഒരു പത്തിരി ചുടാണെങ്കില് ഒരു തിമല് ഒരു ആറ് പത്തിരിയെങ്കിലും നമ്മക്കിട
ആ അതെ ആ വല്ല്യ വലിപ്പത്തിനനുസരിച്ച് ഞമ്മക് ചുടാ
ചുട പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഒരു പത്തിരി ചട്ടിന്ന് പറഞ്ഞ ഒറ്റൊരു പത്തിരി മാത്രാണ് ചുടാൻ കഴിയൊള്ളേ അങ്ങനത്തൊക്കെ എത്ര ഇന്ന് വെച്ചിണ്ടാക്കി ന്നാലും ഓല്ക്ക് പണി ഓ അതാണ് അത് അങ്ങനത്തെ ഒരു ഇതന്നും ഓരിടത്ത് ഇല്ലേനില്ലേ?
ആഹ് ഓ തില്ല ഇമ്മള് എന്താ പറയണ അത് ഇണ്ടാക്കി തരും ചെയ്യും
തരാ ആ ശരിയാണ് ഞമ്മളതൊക്കെന്ന് പറയുമ്പോ ഇപ്പൊ ചെറിയ എന്തേ നേര
ഉം ആ ഒരു രണ്ട് പണി എടുക്കുമ്പോത്തേക്ക് ഇന്നെ എടുക്കണല്ലോന്ന് വിചാ വിചാരിക്കൂ അതിന്റെ എടക്കൂടെ കുറച്ചേരം പോയി കുത്തിരിക്കും
അതെ അതെ ഉം അങ്ങനെയാണ് ഇപ്പത്
ഞാനിപ്പ അതാ പണിയെടുത്ത് കഴിഞ്ഞിട്ട് റസ്റ്റിലാണ്, എനിക്കുളിയൊരു വലിയ പണിയാണല്ലോ
ആഹ് ആ ആഹ് ഞാനിപ്പോ അതെ ഞാൻ ചോറും ആക്കി അവിടെ ഉപ്പേരിയാക്കി ഇനിപ്പ കറിക്കൊന്നും കിട്ടിയിട്ടില്ല ഇനിപ്പോ എന്തെങ്കിലും നോക്കണം ഇനി ഇപ്പോ ഇപ്പൊ
തൊടീല് കർമൂസയോ അങ്ങനെ എന്തെലു ഒക്കെ ഉണ്ടോ
ആ കറമൂസ ഇണ്ട് ആഹ് പിന്നെ അതേമാതിരി മുരിങ്ങയിൽ മുരിങ്ങയിലുണ്ട്
ആഹ് മുരിങ്ങേന്റെ എല ആ അത് നല്ലതാ അത് താളിപ്പ് ഉണ്ടാക്കിയപ്പോരെേ
താളിപ്പുണ്ടാക്കിയാൽ മതി
ആഹ് കഞ്ഞിവെള്ളം എന്തോ പാർന്നിട്ട് ഇണ്ടാക്കുവല്ലോ ഞാൻ ഉണ്ടാക്കിയില്ല ചേച് ചേച്ചി ഇണ്ടാക്കണെ കാണല്ണ്ട്
ആഹ് ആ കഞ്ഞിവെള്ളം പാർന്ന് കാണ്ട് അത് നല്ലത് അത് നമ്മള് അതേമാതിരി ചീപ്പറങ്കി മുളക് അവിടെ എന്താ അറീല്ല ആ ആ അതെ ആ കാന്താരിമുളകും പിന്നെ വെളു വെളുത്തുള്ളി പിന്നെ ചീരുള്ളിയും ഒക്കെപാട് മിക്സ് ആക്കി അര് ക്കും ഞങ്ങള് അമ്മീമ്മേട്ടാണ്ട്
ആ
അരച്ചിങ്ങാണ്ട് പിന്നെ ഞങ്ങൾ എണ്ണക്ക് വെളിച്ചെണ്ണക്ക് ഇതി ഇട്ട് പിന്നെ അതൊന്നും മൂത്തിട്ട് അക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഈ മുരിങ്ങൻ പിന്നെ ഇത് തിളിച്ചിട്ട് കഞ്ഞിവെം തളച്ചിട്ട് പിന്നെ മുരിങ്ങെ ഇടും മുരിങ്ങണ്ടൽ ഇട്ട് ഇട്ട് ഇട്ട് കഴിഞ്ഞാ പിന്നെ നഞമ്മള് പെട്ടന്നെ കുട്ടികള സൗണ്ട് ഉണ്ടല്ലേ
ആ അത് ഇടക്കി വരും
പെട്ടെന്ന അത് നമ്മള് വേഗം എടുക്കണം കേട്ടോ അല്ലെങ്ക കഴിച്ചു പോകവും
ആ വേഗം എടുക്കണ്ണം
ആആ
ആ
അല്ലെങ്കി അത് കഴിച്ചു പോകും അത് അങ്ങനെ ഞങ്ങൾ വെക്കല് പിന്നെ ഇത് മുരിങ്ങിന്റെല ആയാലും നമ്മൾ താളിക്കുമ്പോം കുറച്ചേ പറ്റുള്ളൂ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുല കൂടുതൽ ഉണ്ടായാല് ആടേസ്റ്റ് കിട്ടൂല
അത്പ്പംതേങ്ങ അരച്ച കറി ക്ക്ന്നേലും നല്ല കഞ്ഞിവെള്ളം പാർന്നിട്ടുള്ളതാ
ആ അതാണ് രസം കഞ്ഞിവെള്ളം പാർന്നിട്ടുള്ളത് തേങ്ങരിക്കുമ്പോ അത്ര രസം കിട്ടു തൂനമറ്റ കഞ്ഞിവെള്ളത്ത് നല്ല രസാ എനിക്കിഷ്ടാതാട്ടോ ഇനിപ്പോ എല്ലാർക്കും ഒരുപോലെല്ലല്ലോ ഉം ഉംആ ആ പിന്നെ ഞങ്ങൾ പിന്നെ മുരിങ്ങ ഒലത്തും നിങ്ങൾ അവിടെ എന്താ പറയിലയ്നി
മുരിങ്ങ ഉലത്താനോ ഏ ഉലത്താപറഞ്ഞ ഞങ്ങൾ ചീത്ത ചീത്ത വിളിക്കാന്നൊക്കെ പറിം
അത് ശെരി ഞങ്ങളിവിടെ മുരിങ്ങ ആ ഉപ്പേരിയാക്കി വെ ക്കും ആ ആ മുരിങ്ങ അഅ് ഞങ്ങൾ മുരി മുരിങ്ങ ഉലത്താന്ന് പറല് ഉല ത്താ ഏ ഇവിടെ ഇവിടെ നമ്മള് ഒല ഒലത്താന്ന് ശീത്തല്ല പക്ഷെങ്കി വേറൊരു വാക്ക്ണ്ട് ചീത്തായിട്ട് വന്നെ അത് അതിനോട് സാമ്യയാണ് അതിനിപ്പ ഞാൻ പറയണില്ല ആ ഇവിടെ ഒല ഒലത്താന്നാണ് ഇവിടെ ങ്ങൾ മുരിങ്ങെല ത്ത ചീര ഒലത്ത നമ്മള് ഉപ്പേരിക്ക് ഏ നമ്മള് എന്താ തേങ്ങൊക്കെ അരച്ച് പൊട്ടിച്ചാട്ട് തേങ്ങ അഹ് ണ്ടല്ലോ
അതന്നെ അതന്നെ ആ അതന്നെ അതന്നെ അങ്ങനെ തന്നെ കൊറച്ച് ചെറി വെളു ത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇടും പിന്നെ വേണെങ്കിൽ കോഴിമുട്ട പൊട്ടിച്ചിടും അത് വലിയ ഇഷ്ടാ അതില് അ മു മരിങ്ങേന്റെലയില് ഏ കോഴിമുട്ട പൊടിച്ചിട സാധനം ആകുമ്പോതെക്ക് അതിത്തിരി ഉപ്പ് ഇട്ട് ഇളക്ക്യാ നല്ല രസ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാ
ആ മുരിങ്ങ വേ ഇട്ടവടന്ന കോയിമുട്ട ഇടനേക്കാെ അല്ലെങ്കിൽ മുരിങ്ങക്ക് വേവിച്ചിരിയല്ലേള്ളൂ
ആ മുരിങ്ങ കൊറച്ചൊരു പാതി വെന്ത് കഴിഞ്ഞിട്ട് കൊഴിമുട്ട പൊടിിച്ചു പാര്യാ അപ്പൊ കൊറച്ചുകൂടി ടേസ്റ്റ് പിന്നെ അതിനുള്ള ഉപ്പ് ഇടുക ചെറിയ ഉള്ളിയും വെളു ഉള്ളി ക്കടണം എന്നാല അതിന്റെ ഒരു രസം കിട്ടു തേങ്ങ ഒതുക്കിട്ടിട്ട്.
അ അ അ അ നിട്ട് ലാസ്റ്റ് പിന്നെ മു
മുട്ട ഒടിച്ചു പാര് അത ഒന്ന് വെന്തിട്ട് ഇറക്കി വക്ക പിന്നെ ആ ഒരു വേവ കടന്ന് അങ്ങെനെ വെന്തോള്ളു
അ അ അ അ അത് ഞങ്ങൾ ഇവിടെ വെച്ച നോക്കിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ട് കേട്ടോ എന്നാ ശരി